ഹലോ
ആഹ് ആഹ് കേൾക്കാണ്ട് സുഖാണ്
അയേ ഉച്ച ഭക്ഷണൊക്കെ കഴിച്ചോ
ഉച്ച ഭക്ഷണൊക്കെ കഴിച്ച് മയക്കത്തിലാണ്
എന്താ ക്കൂട്ടാൻ
കുമ്പളങ്ങ കറി
അയെ പിന്ന
പിന്നെ ആഹ് മീന്ണ്ട് വത്തളാണ്
ആഹ്
ഓഹ്
ഉം ഇപ്പൊ മഴണ്ടവിടെ
ഇല്ലില്ല നല്ല വെയിലാണ്
ആഹ് ഇബ ടി അതന്നെ നല്ല വെയിലാണ്. ഇന്ന് രാവിലെ മഴ ഇണ്ടായതാ പിന്നെ ഉണ്ടില്ല.
അതുകൊണ്ട് ഡ്രസ്സൊക്കെ
ആഹ് ഡ്രസ്സോ ക്കെ ആ കൊറേ ഉണക്കി. ആ കൊറെ ഉണക്കിയതൊക്കെ എടുത്തു. ഇപ്പൊക്കെ ഇപ്പ തിരുമ്പിയതൊക്കെ ഉണക്കിയ ആഹ് ഇട്ട് അത് ഉ ണങ്ങാറായിണ്ടാവും.
ഉം
ഞക്കെ എടുത്ത് കൊണ്ടരണം.
ആഹ്
ഉ
പിന്നെ എന്തൊക്കെ വീട്ടിലെ വിശേഷം?
വീട്ടില എന്താ സുഖാണ്. അൽ അദുലില്ലാഹ് ഇ പ്പൊ സുഖമാണ്. കൊഴപ്പൊന്നില്ല. ഇന്നപ്പോ കുട്ടികളൊക്കെ ഉള്ള ദിവസല്ലേ.
ആഹ്
അതെ പണിന്ന് നീങ്ങത്ത ദിവസാണ്. ഓലി പരേലുണ്ടായ
ആഹ് ഫോണ് കിട്ടേണ്ടി വരില്ലേ ഓല് ക്ക്.
ആഹ് ഏ ഫോണ് വേ ണ്ടി വരും. ഇപ്പ എല്ലാരും കഴിഞ്ഞത്. എന്നാ കൊടുക്കല് എല്ലാർക്കും കൊടുത്തു. നമ്മള്
നാപ ത്തി കൊ ടുക്കാൻ പറ്റുള്ളു. അപ്പൊ രാവിലെയൊക്കെ കൊടുത് ത്ത് ല്ലെ
ഉം രണ്ടാക്കാണ് കൊടുത്ത് തീർത്തു. അങ്ങനെ ചെയ്തു ലെ അപ്പൊ അവര് ഒഴഞ്ഞങ്ങ് പോവല്ലോ.
ആഹ്
ഉം
ഓല് ചെറിയ കുട്ടികളാണോ?
ഉം ചെറ്യേ കുട്ടികളൊന്നുമല്ല
വല്ലിയ കുട്ടികളാ.
ഉവ്വ് ഒരു കുട്ടി ഏഴില്. ഒരു കുട്ടി പത്തിലാ പഠിക്കണെ. ഓലെ പഠിക്കണ ഒരാള് ഏഴിലും ഒരാള് പത്തിലും.
ആഹ്
ഇങ്ങനെ പിന്നെ
അല്ലൂ തല്ലൂടണ്ടാവും.
ഓയെ തൽ ഉം ഫോണിന് വേണ്ടിയൊക്കെത്താല്ലന്നെ ഉള്ളൂ. ഇവിടെ ആകെ ഫോണിന് തന്നാ ഫോണില്ലെങ്കിൽ തല്ലന്നേ
ഇമ്മ
കൃഷിയൊക്കെ ചെ ചെയ്യലുണ്ടോ?
ആഹ്- ആഹ് കുട്ട്യോള് ഇവിടെ ഓരോ പരാതിയായിട്ട് വെ തല്ലുകൂടാണെ.
ആഹ് അപ്പൊ പരാതിയെത്തിയ ഇന്നപ്പോ ആഹ് ശരിയാണ്. പോയില്ലയിനങ്ങത്തന്നെയാ സൊഗം തൊഴിലും തരില്ല ഈ മക്ക
ഉം
പൊറത്ത് പോയി കളിക്കൂല്ല. അതാണ് എടങ്ങറ്
ആഹ്
ഉം നമ്മളെ വീട്ടിനാത്തെങ്ങനാ
ഓ ഈ കുട്ടി ഇപ്പത്താ നമ്മളെ നമ്മള പ്രായല്ലല്ലോ ഞമ്മളെ സമയത്തൊക്കെയും പറഞ്ഞാല് പൊറത്തു പോയി കളിക്കും
ആഹ് നമ്മള് കു പേറയും കൂടിയുണ്ടാക്കി കുട്ടികളും ചോറും കൂട്ടാനും വെ ച്ച് കളിക്കണ കാലാ ആഹ് കളിയൊന്നും ഇപ്പ ഇബൾക്ക് നിച്ചല്ലേ ഇബർക്ക് ഈ ഫോണിനുള്ള കളിനുള്ളൂ
ഉം
ഫോണ് തോണ്ടി കളിക്കാ അല്ലാതെന്തുവാ ഓര്ക്ക് നിച്ചം ഉം അങ്ങനെ തന്നെയാ മക്കക്ക് നിച്ചോ ഫോൺ ഉപയോഗിക്കണം അല്ലാ എത്ര മൈലോല് ഫോണില് നോക്കി
ആഹ്
ഒന്ന് മുറ്റത്ത് എറങ്ങി കളിച്ചോളി പറഞ്ഞാ കളിക്കൂല ഒരാൾ ഇപ്പൊ തോടിന്റെ ക്കെ വെയ്റ്റ് ചെയ്തോണം ഇവിടെ തോടും പൊ പൊഴക്കണ്ട് അപ്പ അവണ്ട് പൊയ്ക്കൊ തോന്നും അവിടെ മീൻ പിടിക്കണ്ടാവും ചെക്കൻമാര് അത് കാണാൻ പോയി
ആഹ് അത് കാണാൻ പോയിട്ടുണ്ടാവുല്ലേ ഉം അവിടെ എവിടെ അവിടെ അടുത്താണോ തോടും പുഴയൊക്കെ
അതെ കൊറച്ച പോയാ മതി വള്ളൊക്കെ വരുന്നസ്ഥലാണ് ന്നാ ഞങ്ങളെ പേരേക്കൊന്നും വള്ളം വന്നിട്ടില്ലാട്ടോ പെര മുറ്റം വരെ വരൂ അവിടെ ഒരു പെ ഏഹ് ഞങ്ങളെ ഒരു മൂത്താമ്മേടെ മരുമോളൊണ്ട് ഓളെ പെരയൊക്കെ മുറ്റം വരെ വെള്ളം കയറും
ആഹ്
ഇങ്ങണ്ട് ഞങ്ങളെ പേരേക്കൊന്നും കെയറൂല്ല നല്ല വൈബാണ് അവിടൊക്കെ കാണാൻ നല്ല
ഓ ആഹ്- ആഹ്- ആഹ് -ആഹ്
വന്നതിങ്ങനെ കാണും നല്ല രസാണ് അം പിന്നെ ഇന്ന്ന്താ വേകുന്നേരത്തേക്ക്
വൈകുന്നേരത്ത്ക്ക്ന്തോ ഞാന് ൻറെ വീട്ട്ക്ക് ഇങ്ങട് പോന്ന്ക്കാണ്. അപ്പൊ മ്മ എന്തേലുഒക്കെ ണ്ടാക്കാ പറയ്ണ്ട്.
ഉം ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കോ പൊരിച്ചക്കടിയൊക്കെ
ആഹ് ഈ നേരത്തു കട അടച്ചിക്കണല്ലോ അപ്പൊ ശർക്കരന്തേലും മേടിച്ചിട്ട് അതായിട്ട് എന്തേങ്കലും പലഹാരം ണ്ടാക്കാം.
ആഹ പലഹാരണ്ടാക്ക കുട്ടിാക്കൊക്കെ ഇഷ്ടാ പലഹാരങ്ങളൊക്കെ?
ഓ കുട്ടികക്കൊക്കെ ഇഷ്ട നൊ
ഉം ഉ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കോ
സ്പെഷ്യല് ഒക്കെ ണ്ടാക്കാൻ നിച്ചണ്ടോ
ആഹ്
കൽത്തപ്പം
ക ഓ കാൽത്തപ്പം.
ഉം
നിങ്ങള് ണ്ടാക്കാറില്ലേ?
ആഹ് ഞങ്ങള് ഇണ്ടാക്കാറുണ്ട് കൽതപ്പം ഇണ്ടാക്കും, നെയ്യപ്പണ്ടാക്കും, ഉണ്ണിയപ്പണ്ടാക്കും.
ഉം
ഏത് വണെകിലും ണ്ടാക്കും
ഉം ഉം കൃഷിക്കെ ചെയ്യുന്ന ആ
ആഹ് കൃഷി ചെയ്യുന്നാളന്നെ എന്താ ചീരണ്ട് ചീര കൃഷി ഇണ്ട് ആ ഇങ്ങക്ക് അറീല ഇവ്ടെ ചീരണ്ട് വ്ടെ പിന്നെ ഇപ്പ എന്താ ഇങ്ങനെ പോണ് ചെടിയൊക്കെ ചെടിയൊക്കെ താല്പര്യം ഉള്ള ആള
ആഹ് ആഹ് ഇവിടെ ഞാൻപ്പ എന്റെ വീട്ടിലാണ് ഇവിടെ എന്റെ ഉപ്പ ഒരുപാട് കൃഷി ചെയ്യും.
ആഹ കൃഷിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ഓൽ ക്ക് അധികം വിഷമുള്ള ഇ പച്ചക്കറിയൊന്നും വാങ്ങണ്ടല്ലേല്ലേ
വാങ്ങണ്ട അതെ അതെ ഇതെന്റെ ഒപ്പ ഇണ്ടാക്കിയാ നല്ല ഇണ്ടാവും ചെയ്യും ഇവിടെ കൈപ്പണ്ട് പയർണ്ടാക്കിട്ട്ണ്ട് കൈപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്ട്ടാ
അതെല
പിന്നെ മുളക്ണ്ട്, ചീന മുളകുണ്ട്, പൂളണ്ട്, കോളിഫവർ ഇണ്ടാക്കിയിട്ടുണ്ട്
ആ കോളിഫ്ലവറോ ഒക്കെ ഇണ്ടാവൂല്ലേ?
മാ
ഉ ആഹ് ണ്ടയിക്കണായിമെ.
ഉമ്മോ ഉപ്പൊ കചൊടം കഴിഞ്ഞ് വന്നാല്. അതന്നെ ഇപ്പൊ അത് ഇങ്ങനെ നോക്കി നടത്ത അതന്നെ
ആ അല്ല അല്ല എന്താണത് ഉണ്ടായിക്കണോ എന്ത് കോളിഫ്ലവർ ഉണ്ടാക്കിക്കണോ എന്തായിക്കണ്മേ
രണ്ടണം ഉണ്ടായി
അതെ നിങ്ങള്ൾ ഇപ്പര് ചച്ചിക്കാ
എല്ലാം
വീട്ടിൽ ആരക്കെണ്ട്
ഇവിടെ ഇവിടെ വീട്ടില് ന്റെ ഞങ്ങള് അഞ്ച് ആൾക്കാരുണ്ട് പിന്നെ ഇന്റെ വീട്ടില ഉമ്മപ്പ അങ്ങനെ ഇവ്ടെ ജേഷ്ടത്തി ഒരനിയത്തി അങ്ങനക്കെ
ഉ ആ ഏട്ടത്തിര അഞ്ചത്തിര കല്യാണം കഴിഞ്ഞക്കണില്ലേ
ഉം
ഉം അപ്പൊ ഇരുന്ന് വന്നതാവൂല്ലേ
ആഹ് വിരുന്ന് വെന്ന
ഉ അവരൊക്കെ അവിടെ എടുത്ത് കേ ആണ് കല്യാണം കഴച്ചിക്കണ
ആഹ കൊറച്ച് ദൂ
ദൂര്ത്ക്കോ ഹലോ അത് ചെറിയന്ന് കട്ടായി പൊക്ക പോയിക്ക